ഹലോ ആ എന്തൊക്കെ
എന്താ നല്ല വാർത്താനം അങ്ങനെ പോകുന്നു
എന്താ പണി
ഇവിടെ അങ്ങനെ ഇരിക്ക വെറുതെ ഉമ് ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കയാണ് ഈ നേരത്തെ പിന്നെ ഫ്രീ ആക്കാരല്ലോ
ഞാൻ ന്നാൾ നിങ്ങളെ സ്റ്റാറ്റസ് കണ്ടീനീ നിങ്ങള് ഇപ്രാവശ്യം പെരുന്നാൾ എങ്ങോട്ടെങ്കിലും ടൂർ പോയിനിയോ
ഞങ്ങളോ
എങ്ങട്ടാ പോയിനിയെ കുട്ടികളൊക്കെ വെള്ളത്തി ചാടിനിം ഇതാവുണൊക്കെ കണ്ടീന് അന്റെ നാത്തൂന്റെ ഒക്കെ
ആഹ് ന്റെ നാത്തുൻ പോയിനു ഓള് എന്താപ്പം അവിടുത്തെസ്ഥലം ഓർമ്മല്ല
ആ
അവിടെ അവിക്കോള് പോയിണ് എന്ന് പറഞ്ഞീനീന്നോട്
ആ ആ ആ ആ
നമക്ക് പോയാലോന്ന് ഇങ്ങനെ പറഞ്ഞപ്പളെ
ആ എടി ഇപ്പൊ ഇപ്പൊ കെ എസ് ആർ ടി സി വയനാട്ട് ക്ക് ഫ്രീ ആയിട്ട് പെണുങ്ങൾക്ക് കെ എസ് ആർ ടി സി ഓട്ണ്ടെഡി
എറണാകുളത്ത്ക്കും ഇണ്ടേ ന്റെ ഉമ്മാന്റെ വിട്ട്ത്തെ പിന്നെ മരിയോൾ പോയി എറണാകുളത്തേക്ക് ഓലെ മകളടുത്തേക്കെ
ഞാൻ പറഞ്ഞേ ഞമ്മക്ക് ഇ പ് പ് ഏതാണ് ഇതൊക്കെ കഴിയട്ടെ കുട്ടിക്ക് കൊറച്ചായിട്ട് ങ്ങക്ക് നമുക്ക് എല്ലാവർക്കും ഇപടെ വയനാട്ട്ക്ക്പോണം പറയും
ആ വയനാട്ല്ലേ
ആ
പിന്നെ വയനാട്ട്ക്കും എറണാകുളത്തക്കൊക്കെ ഇണ്ട്ല്ലേ അപ്പൊ നൂറ് നൂറ് ദിവസം ഒള്ളൂല്ലേ
ഏ
നൂറ് ദിവസം ഉള്ളല്ലോ കെ എസ് ആർ ടി സിയിൽ ഫ്രീ ആയിട്ടിള്ളത് തീരുമാനം എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങട്ട് പിന്നെയല്ലേ തീരുമാനം
അതൊന്നും എനിക്കറിയില്ല ഉം
ആണെ ഉം വാർത്തീല് പറയ്ണേട്ടീനു പിന്നെ വെ ഞമ്മള് പുരുഷന്മാരെ വേർതിരിവായിട്ട് കാണാണ്ന്നൊക്കെ പറഞ്ഞ് വാർ ലഅങ്ങനെ കണ്ടിരുന്നു ഞാന് പ്പട്ത്ത് ഇപ്പൊ അത് പദ്ധതി ഇട്ട്ക്ക്ണത് നൂറ് ദിവസാെള്ളൂ സ്ത്രീകൾക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെട്ടാ ഞാ വാ ർത്തേൽ കേട്ടത് അത് കഴിഞ്ഞിട്ട് ഇല്ല തീര്മാനം പിന്നേണ്
അയ്ന്റെ അയ്ന്റെ റോളിങ് വീഡിയോ എറക്കിയെത് കണ്ടജ്ജ്
ഇല്ലാ ആ കണ്ടു കണ്ടു കണ്ടു മൂന്നാലാൾക്കാര് ങ്ങട്ട് ചെര്ട്ട ചാട്ണത് ഉം അതെന്നെ അത് ഞാൻ കൊറേ ചിർ ച്ചന്ന്ങ്ങട് ചെര്ട്ടെ ചെര്ട്ടെ വെച്ചിക്ക്ണതേ ആ
ച്ചു ന്റെ നാത്തൂന്റെ മകള്റ് നമ്മുക്ക് വയനാട്ട്ക്ക് പോണംന്നൊക്കെ പറഞ്ഞു ഇന്നോടെ
ഉം പിന്നെ കൊറച്ചക്കാവണം മക്കക്ക്
ആ അതന്നെ
ഉം
ഞങ്ങള് വയനാട്ട്ക്ക് പോയിനി ഞങ്ങള്വ്ട്ത്തെ മൂത്തച്ചന്മാരും ഒക്കെപാടെ കൂടിയാണ്ടേ
പോയ്നോ
ഒരു സുമക്കെ വിളിച്ച് പോയ്നി ഉം കൊറെേ സ്ഥലങ്ങളൊക്കെ കണ്ടു ആ മറ്റേ മറ്റേ ചൂരൽ മല ആ മറ്റേ വെള്ളപ്പൊക്കൊക്കെണ്ടായിലേ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു ഞങ്ങളേ ഉം അയ്ന്റെ അടുത്തറ്റാ പോയ്
ടാവൂലെ
ഉം സങ്കടാവെടീ ഒൽച്ച് പോയൊര് സ്കൂൾന്റെ മായ്രി ഒര്ത്ണ്ട് ഒര്ത്ണ്ട് ഒര് വാർപ്പിന്റെത് മ അയ്ന്റെ ഒരറ്റംങ്ങനെ മാത്രം മണ്ണ്ക്ക് പോയിട്ടേ ബാക്കി മേലെ കൂടെങ്ങെ നിക്ക്ണത് ഞ്ഞ് ഒര് ചാ പൊയ ചാൽ മാതിരിയായ്ക്ക വെള്ളം ഒഴുകിപോയ്ട്ടേ അവിടൊക്കെ പേരേളും ഒന്നുല്ലാതെ കെട
ആയെന്നെ സങ്കടാവുല്ലേറിയാ ഇപ്പൊ എത്ര വർഷായി ഇപ്പൊ അത് മൂന്ന് രണ്ടു വർഷം കഴിഞ്ഞൂലേ മൂന്നാമത്തെ വർഷല്ലെപ്പത് എന്താപ്പോ ഇനി അങ്ങനൊന്നും ഞമ്മള്ത്‌ല് കേൾക്കാതെക്കെട്ടെറിയേ പിന്നെ
ക്കടീ മഴല്ലോം പെയ്യണ്ട്യ ടൈം അല്ലെ ഇപ്പൊ മഴ പെയ്യ്ണില്ലല്ലോ
ഇല്ല
പെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഇപ്പൊ വേനലിന്റെ മായ്രിയല്ല ഇപ്പം നമുക്ക് തോന്ന്ണേ
ആണൈ എടക്ക് വരും ആ ഏട ക് മഴ വരും
ആഹ്
രണ്ടൂസം ഇവിടെ വെയിലേനു ഞങ്ങളവടെ
ആ ഹാ അഎന്നെ പറഞ്ഞ പ്പം ഇപ്പൊ കാലാവസ് ക്ക് ഇതൊന്നും ഇല്ലാറിയ ഞാനെ
ഉം അങ്ങനെ ആയാത്തന്നെ നമ്മുക്കൊരു മനസ്സ്ക്കൊരു സുഖല്ലല്ലോ
അസുഖങ്ങളും ഏ
ഇതാണെ ക്ക അങ്ങനെണ് അങ്ങനെ ആയാലേ മനസ്സുക്കൊരു സുഖല്ലാത്തമാരിയാണ് ഇപ്പ യ്ന് ദലദോഷക്കെ പുട്ച്ചാ ലെ മാറിക്കിട്ടാൻ നല്ല പണിയാ
ആഹ് അതന്നെ അ പോ എത്താണ് ഹോസ്പിറ്റൽ ക്ക് ഒന്നും കാലക്കൂലാ പറിണ് ണ്ട് ഈ കാലാവസ്ഥ മാറീട്ടെ ഈ പനിം ജലദോഷവും ഒക്കെ ഒ എത്താണ് ഓരോ ഓരോരുത്തർക്കൊക്കെ ട്രിപ്പൊക്കെ ഇടുകാത്രേ ഇ പ്രൈവറ്റ്ക്കൊക്കെ പോയാ പിന്നെ എണ്ണൂറായിരം രൂപ്യ അപ്പ കണക്കാണ് റ്യേ പനിച്ചിട്ട് ആൾക്കാർക്കേ ആ ആ സ്ഥലല്ലാ പറിണ് ണ്ട് ഇന്നലെ പ്പ ഞങ്ങളപ്പാനെ ഹോസ്പിറ്റൽക്ക് കൊണ്ടുപോയപ്പോ അവിടൊക്കെ ആൾക്കാര് ഊം
പാകെന്താണ്
പ്പാക്ക് ചെറുതായിട്ട് ബ്ലോക്കിന്റെതാണ് പർഞ്ഞു ഇപ്പം
സേയ്ബുത്താത്താൻ്റെപ്പാക്കന്തോ സുഖല്ലാ തയ്ന് ലേ
ഉം അയിന് വീട്ടു തന്നെയാണ് അയിന് പ്രായാ ആയ അസുഖാണ് ഉം കെടപ്പിലാകാ അങ്ങനുള്ളതാണ് ഏ അപ്പ ഉണ്ടാവല ടരുത്
ആ അതാണ് പിന്നെ ഇങ്ങൾക്ക് ഇങ്ങനെ ടൂറൊക്കെ പോണത് ഇഷ്ട്ടാരിക്കും ക്കുല്ലേ
ആ ജ് പോ ടൂറൊന്നും പോയ ശർദ്ദി അങ്ങനത്തെ ഷീണം അങ്ങനത്തെ ഒന്നു പോ യാത്രക്കൊന്നും എനിക്കൊരു കൊഴപ്പോംണ്ടാവില്ല
ഏ ഞാന് പിന്നെ ഞാനാകെ കോയങ്ങാങ്കരം ഞാന് ട്രെയിനിലത്രേം പോവും
ആ ചെലോൽക്ക് അങ്ങനെതന്നെ ന്റെ കുട്ട്യോൾക്കൊക്കെണ്ടേനുട്ടോ ആദ്യം അങ്ങനത്തെ കേട് ചർദ്ധി പിന്നെ ഞങ്ങള് ന്റെ വീട് ട് ദൂരെയായതുകൊണ്ട് അങ്ങനെ പോയി പോയി പോയിപ്പൊ കുട്ടിളത് മാറി അങ്ങനെ ഇണ്ട്ഴുതിട്ട് വിഷയാക്കണ്ടാ പോയി പോയി പോയി പിന്നെ അങ്ങ് മാറും പോവാതിരുന്നാലേ കാര ന്നെ അതേമാതിരിയാവും
ന്റെ മോനുക്കുണ്ട്ങ്ങനെ
ഏ പിന്നെ പോൽതൊക്കെ മാറി ഇപോൽക്ക് ക്ഷീണോ കോയക്കൊക്കെ മാറി ഇപ്പൊ ഞങ്ങള് ലോങ്ങൊക്കെ പോയാലൊന്നും ഓൽക്കൊന്നും ഒരു കൊയപ്പോംണ്ടാവില്ല
ആ ശീലായില്ലേ
ശീലായി
ആ എന്നാലിപ്പൊ കൊറെയൊക്കെ നേരയ്ക്കണ് പഷെ ഒന്നും കൂടി ഒന്ന് ശരിയാവാൻണ്ട് എനിക്കൊക്കെ ഞാനും തന്നെ ഇങ്ങനെ പോയി ശീലായതന്നെ ട്ടോ ന്റെ വീട്ട്ക്ക് കരുവാരകുണ്ടാണ് അവിടന്ന്‌ ഒരു മണിക്കൂറിന്റെ അടുത്തില്ലെ മു ക്കാ മണിക്കൂറിലെറേണ്ടേ കരുവാരണ്ട്ക്ക് ഇവിടുന്ന് ബസ്സിന് അങ്ങനെയാണ് ന്റെ പ്പാക്ക് സുഖണ്ടാരുന്നില്ല അന്ന് ഞാന് രാവിലെ പോയി വൈകുന്നേരം ങ്ങട്ട് വരുവാ അങ്ങനെയായിരുന്നത് ഇന്റതിപ്പൊ കൊറെക്കൊന്നു ഒക്കെയായിക്ക്ണ് അത് കഴിഞ്ഞ വർഷാണിപ്പോ അന്ന് രാവിലെ പോകും ഇങ്ങ ട്ട് വൈകുന്നേരം പോരും അങ്ങനെയൊന്ന് ട്ട് പോരൻ തന്നെ വെച്ചിരുന്നില്ല
ആഹ് ആഹ് അയ്ന്ന്യാണെ ഇങ്ങനെ പോയി പോയി പിന്നെ മക്കൾക്കൊ രാവി ലൊന്നും അടെ വീട്ട് പോയാല് ഇങ്ങട്ട് സ്കൂൾക്ക് പോരണം മദ്രസ്കോവണം കര്തി രാവിലെ നീച്ച് പോന്നാലൊക്കെട് ഛർദിച്ചലക്കെ പ്പൊക്കെ നിന്നു പോ
ആഹ് ആദ്യം ആഹ് കൊറെ മുന്നലെ
കൊറേ മുന്നേ ഇപ്പൊരു കൊഴപ്പുല്ല ഓൽക്കൊന്നും അങ്ങനെ പോയി പോയി പോയാണ്ട് ശേലായി ശെരി ആ വാ ഇഞ് ഞമ്മെക്ക് എങ്ങെട്ടെലും പോവാനൊന്നും ഇത് ഇണ്ടാവൂലല്ലോ?
ആഹ് അതാണ് പിന്നെ എന്താ അറിയോ ഞമ്മെൾ ചെറിയ കുട്ടിയാളൊക്കെ ഇണ്ടെ ണ്ടാവുമ്പെളെ ഇപ്പോ മാമ് അടിച്ചിരിക്കും കാര്ണം എന്താ ഓന് സാനങ്ങളും മറ്റൊര്തും എല്ലാര്തും കൂടി ഇട്ക്കെണ്ടെ സാനങ്ങളെ ഡ്രസ്സ് മാറ്റാ ഇല്ലെതും അത് ഇത് പർണ് കാണ്ടെയ് അപ്പെയ് ഞാന് ഇന്റെ വെ വെല്ലിയ മോന് ചെറ്തായ അന്നൊന്നും വല്ലാതെ പോയിറ്റ് ഇണ്ടായിര്ന്നില്ല ഓരോന്ന് ഓലെ ഓലെത് ഓലെത് പർണാണ്ടെയ് മര് ന്നും കാര്യങ്ങെൾ മറ്റേത് പർണ് കാണ്ടെയ് ഓൽക്ക് തോർത്തും മുണ്ട് വേറെ മറ്റേത് വേറെ അയ്ങ്ങാണ്ട് അല്ലെ ഞമ്മെൾ യൂസ് ചെയ്യാ അപ്പൊ ഇട്ക്ക ക്കാനൊര് മടി ആക്കാരംന്ന് പറെയ് എല്ലാരും രണ്ട് ഇപ്പ രണ്ട് മൂന്നും നാലും നാല് മക്കള് മൂന്ന് രണ്ട്മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിലേ
ഉം
ഡ്രസ്സും കാര്യങ്ങളക്ട് പേക്കക്കി പോണ്ടേ ഇവിടെ ഇന്റെ രണ്ടാമ ന്റ കാത്തൂന് പിന്നെ മൂന്ന് മക്കളാണ് ഓള് വരൻ മടിച്ചു നിക്കും ഓള് ഇതൊക്കെ കെട്ടരിച്ച് ഇങ്ങോട്ട് കൊണ്ടരണ്ടെറയുള് പിന്നെങ്ങോട്ടും കൊണ്ടപോട്ടെ ഓള് എപ്പള് അതാ പറയാ എന്താതൊരി വിരുന്നണ്ടെങ്കില് പിന്നെ കൊറേ പോയില്ലെങ്കി മ്മക്കൊരു പൊ തണല്ലേ നമ്മള വീട്ടക്ക് പോയില്ലെങ്കില്
ആ പിന്നെന്താ
ഞാനിപ്പോ കൊറെ ആയി പോയി
ആ
ഇനി ഏതായാലും നാലഞ്ചു മാസം കഴിയട്ടെ അതെ അതെ മൂന്ന് മാസേലും കഴിയട്ടെ പിന്നെ ഇനിപ്പോ ഓണം വരുന്നില്ലേ ഓഗസ്റ്റിലല്ലേ ആഗസ്റ്റിലല്ലേ വരുന്നേ ഓണം
അപ്പൊ ഒഴിവുണ്ടാവുല്ലേ
ഉം ഇരുപത്തഞ്ചാം തീയാണ് പ്പൊ മദ്രസ് ലീവ് തരോ ല്ല അറിയില്ല രണ്ടു ദിവസൊക്കെ തരാണെങ്കില് ഉം ഇരുപത്തി അഞ്ചാതീ ആണ് വരുന്നത്
ആ ഇത്പ്പേതാ ജൂണ്
ഉം ജൂണും ജൂലൈയുംക ആ ജൂണും ജൂലൈയും കഴിഞ്ഞ ആഗസ്റ്റ് ലാസ്റ്റല്ലേ ഇരുപത്തഞ്ചാന്തി അല്ലേ
ആ അപ്പൊക്കെ പോകാ ന്റെ ആങ്ങളക്ക് വണ്ടിള്ളോണ്ട് ഞാൻ ന് ഉം
ങ്ങക്കൂകാണ്‌ല്ലേ
പോണം ന്നൊക്കെ കരുതണ്ട് രണ്ടീസ്ത്തിനൊക്കെ ആ ഇങ്ങട്ട് കൊടുന്നാക്കി തരും കൊണ്ടാക്കി തരും വണ്ടിരും ഓക്ക് തൊണ്ണൂറൊ ഇതൊക്കെ കഴിഞ്ഞോൺ ണ്ട് മൂന്ന് മാസം ആറു മാസം ആയിഓ ന്നുണ്ട്
ആ ആറേഞ്ക്കും ല്ലേ
ഓക്ക് ഓള് തലോ തടിച്ചിക്ക്ണ് കുട്ടിയേയ്
ആ ആ
ഉം നല്ല തട്യൊക്കണ്ട് പൊട് പൊ പൊടിയൊക്കെ കൊടുക്കലോടുത്തീക്കണോ ആ
ആറ് കഴിഞ്ഞാ കൊടുക്കോലോ ചെലോല് അഞ്ചു കഴിഞ്ഞാ കൊടുക്കൂല്ലേ പാല് കൊറവാണെങ്കില ക്കെ
ആ
ഞാവിടെ ന്റെ വല്യേ മോൻക്ക് കൊടുത്ത്ക്ക്ണഞ്ചു മാസം കയിഞ്ഞിട്ടാ അന്ന് വിശന്നിട്ട് ഇങ്ങനെ കരയ
അ ആ അഞ്ചു മാസം കയ്ഞ്ഞേക്കൊടുത്തക്കുണു ഞാനും മൂന്നാമത്തീനൊക്കെ ഇപ്പൊക്കെ എ കരച്ചില ആഹ എന്ന ശരിട്ടാ
ആഹ ഓക്കെ